ആ കേക്കുന്നുണ്ടോ എന്തൊക്കെ എന്താണ് വിശേഷങ്ങളെല്ലാം
നല്ല വിശേഷം
ഉ എന്താണ് എന്നിട്ട് പരിപാടി വീട്ടില് രാത്രി ഭക്ഷണൊക്കെ കഴിച്ചോ
കഴിച്ചിക്കില്ല കഴിക്കാൻ നോക്കുന്നു
ഉ എന്തായിരുന്നു ഇന്നത്തെ ഭക്ഷണം
ഇന്നത്തെ ഭഷണം പത്തില്
ഏതാ
പത്തില് ആ ആ
കറി എന്താണ് ചിക്കൻ കറി ആണോ
ചിക്കൻ കറിയ അ
ഉം പിന്നെന്താണ എന്നിട്ട് വിശേഷം വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളേ
ഞാനുണ്ട് ഹസ്ബൻറ് ഉണ്ട് കുട്ടികൾ
കുട്ടികളൊക്കെ ചെറുതാണോ സ്കൂളിലൊക്കെ പോവുണ്ടോ
സ്കൂളി പോന്ന
അതെല്ലേ
ഒരാള് പ്ലസ് ടുന് പഠിക്കുന്ന് ഒരാള് പത്താം ക്ലാസ്
ആഹ് വല്യായ കുട്ടികളാണ് ആഹ് ആഹഹ് പെൺകുട്ടികളാണോ എല്ലാവരും
അല്ല മൂത്തത് ആൺകുട്ടി
ഓ അപ്പൊ പിന്നെന്താ അവരൊക്കെ പഠിക്കയാണോ അപ്പൊ
ആഹ് പഠിക്ക
ആഹ് അപ്പൊ വേറെ രാത്രിക്ക് പണിയൊന്നുംല്ലല്ലെ വല്യ കുട്ടികളായോണ്ട് പിന്നൊന്നും പുറകെ ഒന്നും നടക്കണ്ടാ അരെടേം ആഹ് പിന്നെന്താണ് അവിടുത്തെ വിശേഷങ്ങള്
നല്ല വിശേഷം
ആ മഴയൊക്കെണ്ടോ അവിടെ
ഇപ്പൊ ഇല്ല നേരത്തെ കുറച്ച് പെയ്ത്
അതെ ഓ പിന്നേ ആ മഴ ഏഹ് ഒരു രണ്ടു ദിവസായിട്ട് നല്ല മഴയുണ്ട്
ആഹ്
ഇപ്പൊ ഇത്തിരി വെയിലും ഒക്കെയായിരുന്നു
ആഹ്
അങ്ങനെ എന്നാലും മഴയൊക്കെ ആയിട്ട് അങ്ങനെരു രണ്ടും ആയിട്ടുള്ള ഒരു കാലാവസ്ഥ
ആഹ്
ഉം ഇങ്ങക്ക് മീനൊക്കെ കിട്ടോ അവിടെ കിട്ടൂല്ലേ പിന്നെ എന്താണ് അപ്പൊ ഞങ്ങളെ വീട്ടില് ഞാനിപ്പൊ എന്റെ വീട്ടിലാ നിക്കണ്. ഇപ്പ എന്റെ വാപ്പ ഇമ്മ പിന്നെ രണ്ട് അനിയത്തിമാര്
ഉം
ഒരു മോനൊള്ളൂ ഒരു കുട്ടിയുള്ളൂ ആഹ് രണ്ട് രണ്ട് വയസായിട്ടുള്ളൂ
ഉം ശരിയാ
ഉം ആള് പൊറത്താണ്
ആ
ഉം പിന്നെന്താ
പിന്നെന്ത് നല്ല
കഴിക്കാനായോ അതോ എല്ലാരും ഒരുമിച്ചിട്ട്
എല്ലാരും ഒരുമിച്ചാ
അതെല്ലേ പഠിക്കായിരിക്കൂല്ലേ പിള്ളേരൊക്കെ ട്യൂഷനൊക്കെ ഇണ്ടപ്പൊ അവർക്ക്
ഇല്ല ഇപ്പൊ ഇല്ല
അതെ ല്ലെ
ഉം
പിന്നെന്താപ്പൊ ഒഴിവ് സമയത്തൊക്കെ എന്താ ചെയ്യല്
ഒഴിവ് സമയത്തൊന്നും ഒന്നുല്ല
ഉം ഉം ഉം എന്തെങ്കിലും തയ്ക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയോ
ആഹ് കൊറേ എല്ലാം
ആഹാ അപ്പം വീട്ടിലേക്ക്‌ ഉള്ളതായിരിക്കും അല്ലേ പൊറത്തേക്കും തയ്ക്കോ
ഇല്ല പൊറത്തേക്കൊന്നും തയ്ക്കലില്ല
തയ്ച്ച് കൊടുക്കൂല വീട്ടില് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഉള്ളെ ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ക്കോ
ആഹ് കൊറെ എല്ലാം ആക്കും
ആ ആ ഓ പിന്നെന്താണ് ഭക്ഷണങ്ങൾ എന്തെങ്കിലും ആ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില് ആ പിന്നെ പിന്നെന്താണ് പറയൂ
അങ്ങ് പോക്കില്ലേ ഗൾഫിലേക്ക് പോയിക്കില്ല പുറത്തു പോയത്തി ഭർത്താവിന്റെ കൂടെ പോയിട്ടില്ല
പോയ്‌ട്ടില്ല ഇതുവരെ അങ്ങനെ പോകാനുള്ള സാഹചര്യമൊന്നും ഒത്തില്ല
ആ ഓ
അങ്ങനെ പിന്നെന്താണ് വേറെ
കൊറേ ആയോ പോയിറ്റ്
ആഹ് ആളിപ്പഇത്തവണ പോയത് ഇല്ല കൊറച്ചായിട്ടുള്ളു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളു
അത് ശരി
ഉം ആ വന്നിട്ട് പോയത് വന്നപ്പോം കൊറച്ചുനാള് നാട്ടില് ഇണ്ടായിരുന്നു അത് കൊറച്ച് ഒരു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു നാട്ടില് വന്നിട്ട് വീടിന്റെ അടുത്തൊരു ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കി ഹോട്ടൽ ഇണ്ടായിരുന്നു ഹോട്ടല് നടത്തി പിന്നെ നോമ്പ് പെരുന്നാളൊക്കെ ആയ സമയത്ത് അതൊന്ന് അടച്ച് ആ സമയത്ത് അധികം ചെലവുണ്ടാവില്ലല്ലോ
അത് തന്നെ ആ
അപ്പൊ അങ്ങനെ നിർത്തിട്ട് പിന്നെ അങ്ങ് തൊടങ്ങിയില്ല പിന്നെ ഇങ്ങനെ പോണ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ- ഹോട്ടൽ ഇപ്പൊ വേറെ ആരെങ്കിലും നടത്തണംന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കണ്
ഭർത്താവിന്റെ വീട്ടി പോക്കില്ലേ
പോവല് കൊറവാണ് പിന്നെ അവിടെ- ആളുകള് അത്ര സുഖല്ല പിന്നെ നിക്കാനും അവിടെ ഒര എനിക്ക് ജോലി ഇണ്ട് അപ്പൊ പിന്നെ ഞാനീ കൊച്ചിനെ കൊണ്ട് നിന്നിട്ടൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്- അവൻ ആ ഒറ്റക്ക് മാത്രവല്ല-
ഉം
അവിടെ ആവുമ്പോ- പിന്നെ ഭർത്താവിന്റെ വീട്ടിലാവുമ്പോ പിന്നെ അവരെ കൊണ്ടുള്ള സഹായങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇവന് ആവുമ്പൊ രണ്ടു വയസ് ചെറിയ കുട്ടിയല്ലേ അപ്പം മാത്രവല്ല ഇവനിക്കാണെങ്കിൽ എന്നെ കണ്ടൊണ്ടിരിക്കണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ത് ചെയ്യുന്നു ഞാന് എവിടെയാണ് എവിടെയാണെന്നി- ഇങ്ങനെ എപ്പോഴും അന്വേഷി കൊണ്ടേ ഇരിക്കും ബാത്റൂമിൽ വരേം പോയാലും കൂടെ വരും ആ അപ്പ അങ്ങനെയുള്ള ആളേം കൊണ്ട് ഞാൻ എനിക്ക് പിന്നൊന്നും ചെയ്യാനില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാന് ആദ്യം- അത് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ജോലിക്കല്ലേ പോവുള്ളു അപ്പം- പറ്റാത്തതൊണ്ടാണ് പിന്നെ നമ്മള്- കൊച്ചിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ വലുതാവണെ വരെ പറഞ്ഞാലും മനസ്സിലാവുന്ന ഒരു സമയം വരെയാണ് ഇല്ലെയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ നിക്കണം
ഉം വീട്ടിലധികം ആളൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇല്ലേ
ആ ഇവിടെ ഇവര് എന്റെ വാപ്പയും ഉമ്മയും- പിന്നെ ഇവിടെ രണ്ടനിയത്തിമാരും ആണുള്ളെ അവരും ഉണ്ട് അവരുടെ കൂടെ ഇല്ല ആങ്ങളമാരൊന്നുല്ല അപ്പോ ഇവരെ കൂടെക്കെ കളിക്കേം പറയോക്കെ ചെയ്യും അവൻ എന്നാല് എന്നാല് എപ്പഴും എപ്പഴും എന്നെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കും എടെല് എടെല് ഞാന് എവിടേലും പോയോ അവിടെത്തന്നെ ഇണ്ടോ ഞാൻ അങ്ങനെ കൊണ്ടുപോവാതെ എങ്ങും പോവാറൊന്നുവില്ല ഒറ്റക്ക് അവനെ കൊണ്ട് എല്ലായിടത്തും- പോവാറുള്ളൂ പക്ഷെ ആള് ഇങ്ങനെ അന്വേഷിച്ച് കൊണ്ടേരിക്കും
ആ
ആ അത് കാരണം ആളെ ഇട്ടിട്ടെങ്ങും പോവാറില്ല പോവാനും പറ്റില്ല ജോലിയൊക്കെ നോക്കാനും പറ്റൂല ഇങ്ങനെ വീട്ടിൽ തന്നെ-
വേറെന്ന പിന്നെ വിശേഷം
വീട്ടിലെന്താണ് ചെടികളൊക്കെ ഇണ്ടാ
ആഹ് ചെടിയെല്ലാം ഉണ്ട്
ആഹ് അപ്പൊ എങ്ങനെ നോക്കണം ഇതിനെ എവിടന്നാ ചെടികളൊക്കെ കൊണ്ടുവരണ
കൊറെ എല്ലാം വാങ്ങൂ കൊറെല്ലാം അടുത്ത്ന്നല്ലാം എടുക്കും
ആഹ്
ഉം
എന്റെ അടുത്തുള്ള സ്ഥലങ്ങ അതോ ബന്ധുക്കള്
ആഹ് ബന്ധുക്കൾ തന്നെണ്ട് ഞങ്ങക്ക് അരിയത്ത് ബന്ധുക്കൾ തന്നെ ആ അടുത്തണ്ട്
അപ്പൊ അവിടെ പോലും ഒക്കെ എല്ലാരും ഒരുമിച്ച് കാണുന്ന അങ്ങനെ വല്ല ദിവസങ്ങള അങ്ങനെയൊക്കെ ഉണ്ട അ പരിപാടികളോ ആഹ് പിന്നെ എന്താണ് വേറെ എന്തെങ്കിലും കല്യാണ പരിപാടികളൊക്കെ ഇണ്ടോ അടുത്ത്
കല്യാണ പരിപാടില്ല ഇപ്പൊ കഴിഞ്ഞതാ
ഓ ആരുടെ ആായിരുന്നു ബന്ധക്കാരുടെ ആണോ ആ ആ് ഏ സ്വന്തനിയ ഉണ്ട് ആഹ് ആഹ് ആ ഭർത്താന്റെനിയന്റെ അപ്പൊ അവര് തറവാട് വീട്ടിലാണോ
അല്ലന്നാ
ഉം
ഞള് വേറെ വിട് ഞള് എടുത്താ
ആഹ് അല്ല ആ ഭർത്താവിന്റെറെനീനൊക്കെ ഭർത്താറവാട് വീട്ടിലാണ
ആയിരുന്നു ഇപ്പം വേറെ വീട്ടിലൊക്കെ താമസിച്ചു എനിയ അനിയന്മാരുണ്ട് കല്യാണം കഴ
ഓ ഇനിയ ഉണ്ട് ആ ആ കൊറെക്ക മക്കളുണ്ടോപ്പോ
അെ എട്ട് മക്കളുണ്ട് ആറാണോ രണ്ടണു
പിന്നെ അതെല്ലെ ആ നിങ്ങളെ വീട അന്റെ വീടിന്റെ അടുത്ത്
ആഹ ഞാൻ അരിയത്തന്നെ
ആഹ് പിന്നെപ്പോ എന്താ വേറെന്താണ്
വേറെ നല്ലന്നെ ഇങ്ങനെ പോണ്
കുട്ടികളൊക്കെ എന്തെങ്കിലും അവർക്കെന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടോ എന്തെങ്കിലും പാട്ടോ ഡാൻസോ
ആഹ് ചെറിയൊട്ടി ഡാൻസ് എല്ലാം കളിക്കും
ആ എത്രല്ലോ മൂന്നിലോ പഠിക്കുന്ന ആ അീന്റെ അടുത്ത് എല്ലാരും ഒ ഒരു സ്കൂളിലാണോ
അല്ല അല്ല മോ ചെറിയ മോള് എൽ പി സ്കൂള്
വേറെ സ്കൂളാ
ആഹ് വല്യ മോള് ഹൈസ്കൂളാ
ഉം ഉം
കഴിഞ്ഞതാ ഇപ്പൊ
ആഹ്
ഉം വേറെ പഠിക്കുന്നു ആഹേറെ കോയി
ഉം
വേറെന്നാ
ഉം ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ അവര്
ട്യൂഷൻ ഇല്ല പത്താം ക്ലാസ്ള്ളോക്കാള്ളു ആഹ്
കോഴ്സ ഒന്നും ആയില്ലന്നണാ പറഞ്ഞേ ആ മറ്റേയാൾക്ക്
അല്ല അവൻ കോസ എടുത്ത്
എടുത്ത്
ആ കോഴിക്കോട് പഠിക്കുന്നു
എന്ത് കോഴ്സാണ് പേരെന്താണ് കോഴ്സിന്റെ
ഓന അ ലോജസ്ത്രക്കാർടെ എടുത്തിട്ട് പഠിക്കണം
എത്ര കൊല്ലത്തെയപ്പൊ
അതാറു മാസം പഠിച്ചാ മതി എന്നിട്ട് പിന്നെ വേറെ ആഹ
ഓ ആറു മാസം കഴിയുമ്പോ ജോലിയാോ
ആഹ അങ്ങനെ പറഞ്ഞു പഠിക്കുന്നുണ്ട് ഉ ഇപ്പം ചേർന്ന് കല് പ്രശ്യ
ആ ആറ് മാസം എന്ന് പറയുമ്പോ പെട്ടെന്ന് കഴിയ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടി വരുപടിക്കും
ആഹ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നോക്കണം ഉ
ഉ എന്താണ് അപ്പൊ ഭർത്താവ് നാട്ടിലുണ്ടോ അപ്പൊ
ആഹ വത്താവ് നാട്ടിലുണ്ട്
ആഹ നാട്ടിൽ തന്നെയാണോ ജോലി
ആഹ അതൊക്കന്നെ
പോവ വരാരായോ അപ്പ
ആഓ രമ്പ പണിയെല്ലാം കഴു
ഒമ്പത് മണിഓ
മം
തന്നെയാണോ ജോലി
ആ ഉണ്ടായിരി തന്നെ
ഉം നീ ശരി ഞാൻ വിളിക്കാംട്ടോ
ആഹ ഓക്കെ അങ്ങനെ പറഞ്ഞൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പറ